ആഹ കേൾക്കണ്ടാ
ഓ കേക്കുന്നുണ്ട്
ആ പിള്ളേര് വർത്തനം പറയണ്ടാ
ഇല്ല പിള്ളേരുണ്ട് ആ സൈഡിൽ ഇരിക്കിണ്ട്
ആഹ പിള്ളേര് കളിക്കാ എന്ത്‌ട്ക്കാ
കണ്ടിയില്ലെങ്കിൽ ഇങ്ങനെ എന്നെ ഒന്ന് നോക്കൂ എപ്പോഴും മോന ഏത് നേരം വേണോ ആൺകുട്ടിയക്ക ഒരു പ്രത്യേക കളിയാണല്ലോ
ആഹ് ഉമ്മ മ്മ
ആ അമ്പോ നല്ല അടി ആയിരുന്നു നേരം ഇയിപ്പോ സ്കൂളൊക്കെ തുറക്കുന്നതിനോണ്ട് പിന്നെ ഒരു സമാധാനം
സമാധാനം ഉണ്ട് അത്തന്നെ പിള്ളേര് തല്ലാനും പറ്റൂലല്ലേ പിള്ളേടെ പ്രായം അതല്ലേ
അതാണ് ഒരു വഴിയില്ലേ രണ്ടെണ്ണം കൊടുക്കും അപ്പൊ ഒന്ന് ഇത്തിരി നേരം നക്കും പിന്നെയും തുടങ്ങും എത്ര തല്ലിയാലും വലിയതൊന്നുമല്ല അവർക്ക്
അതെ അതെത അതത് പിന്നെ മറന്നപ പോല്ലേ
ആഹ സമയത്ത് ത്ത് കുറച്ചൊ ഒരു സങ്കടം ഉണ്ടാക കഴിഞ്ഞാൽ പിന്നേ തുടങ്ങി
ആ അതന്നെ ഉ എന്താ പിന്നെ തയ്യലൊക്കെ ഉണ്ടോ
ആ ഞാൻ ഡ്രെസ്സുകളൊക്കെ ഷെയ്പ് ആക്കും എനിക്ക് വേണ്ടതൊക്കെ അടിച്ച് ഷേയ്പ ആക്കും അഠിക്കാനൊന്നും അങ്ങനെ പഠിച്ചില്ല പഠിക്കാൻ പോകണംന്ന് തരണം അപ്പഴത്തേക്ക് കൊറോണയും പിന്നെ അതിന്റെ ഇട കൂടെ ഗർഭിണിയ ആവൊക്കെ ചെയ്തപ്പോ പിന്നെ കഴിഞ്ഞില്ല
അതെ, അപ്പ മിഷെനിണ്ടപ്പ വീട്ടില്
മിഷീൻ ഇണ്ട്, ഇന്റെ വീട്ടില് മിഷീൻ ഇണ്ട്
അതെ അപ്പൊ പിന്നെ തയ്യല് പഠിക്കാൻ പോണ്ടായില്ലേ
ആഹ് സുഖാണ് പിന്നെ ഇടക്ക് യൂട്യൂബിലൊക്കെ നോക്കി ഉം ചെയ്യാൻ നോക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ
അല്ല അപ്പൊ പിന്നെ ചുരിദാറൊക്കെ തന്നെത്താനെ തയ്ച്ചോളോ അവരവർക്ക് നമുക്ക് വേണ്ടത്
ഇല്ല ഞാൻ ഷേയ്പ്പ ആക്കും ഇമ്മള് കടേ ന്ന് വാങ്ങണതൊക്കെ ഇബ്ബളെ പാകത്തിന് ഷെയ്പ്പ് ആക്കും
ആഹ് അങ്ങനെ ചെയ്യൊള്ളൂല്ലേ.
അങ്ങനെ ചെയ്യും ബാക്കിയുള്ളതൊക്കെ ഇനി പഠിച്ചു വരണം ഇനി മോനും കൂടി ഒന്ന് വല അംഗനവാടി പോയാ പിന്നെ പഠിക്കാൻ പോവാലോ.
ആഹ് തന്നെ ഇപ്പൊ വിട്ടിട്ട് പോവാൻ പറ്റണ പ്രായല്ലല്ലാ
നമുക്ക് സ്വന്തമായിട്ടൊന്ന് പഠിക്കാണെങ്കി നല്ലതാണല്ലോ.
അതെ അതെ അതെ അതെ ആഹ് അമ്മക്ക് എന്തിയേ
അമ്മ പണിക്ക് പോയി ഏട്ടൻ ഇവിടെണ്ട്. പിന്നെ അവിടെ അടിക്കോ
ഇവൾ ഞാനിവിടെ മിഷന്ണ്ട് എന്നാ തുണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഓവറായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ.
ആഹ്
പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ അങ്ങനെ അത്യാവശ്യപ്പേ ഒന്നാമത് എല്ലാം റെഡിമെയ്ഡ് വേടിക്കാണ്.
ആഹ് കൂടുതൽ ഇപ്പ എല്ലാരും വേങ്ങി പിന്നെണ്ട് മെറ്റീരിയല് വാങ്ങീട്ട് അടുപ്പിക്കാണെങ്കില്.
മെറ്റീരിയല് മേടിക്കാണെങ്ക മെറ്റീരിയല് മേടിക്കാണെങ്കില് മെറ്റീരിയൽ അങ്ങനെ നല്ലത് കാണാണെങ്കിൽ മേടിച്ച് കൊടന്നിട്ട് ഇങ്ങനെ പറഞ്ഞൂട്ട് ഞാൻ കുറച്ചൊക്കെയറിയാം പിന്നെ യൂട്യൂബ് നോക്കി ഞാൻ തന്നെ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ തയ്ക്കും.
ആഹ് അത് നല്ലതാ അങ്ങനെ പടിച്ചാല് മക്കള് അത് കൂടി ഒന്ന് പഠിച്ചാല് സുഖാ, പെൺകുട്ടികളോ ക്കളാവുമ്പഴേ മ്മക്കന്നെടിച്ചോടുത്താല്
ആഹ് ഇവിടെ പിള്ളേർക്ക് ആവശ്യം വരുമ്പോ തുണി ഇടുത്തിട്ട് അങ്ങനെ തയ്ച്ച് കൊടുക്കും ഞാന്.
മോഡലൊക്കെ ആയിട്ട് അടിക്കോ
അങ്ങനെ ഓവറ് മോഡല് എനിക്കടിക്കാനും പേട്യ ഒന്നാമത് പുതിയ തുണി ഇടുത്ത് വെട്ടി കൂട്ടാനൊക്കെ മ്മുക് ഭയങ്കര പേടി
അത്ണ്ടാവും
പിള്ളേർക്കിങ്ങനെ കുർത്തിയൊക്കെ തയ്ക്കല്ണ്ട് അല്ലാണ്ട് ഓവറ് വല്ല്യ വല്ല്യ മോഡലുകളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത്യാവശ്യം മറ്റേ കുർത്തിയൊക്കെ ഇപ്പ രണ്ടു ന്ന്ണ് പ്പയതാ ഞാനെടുത്തുസുകു തയ്ച്ചാർന്നു.
ആഹ്
ഉം അങ്ങനെ തൈയ്ക്ക്ണ്.
ആൺ കുട്ട്യള്ണ്ടോ? ആഹ് എനിക്ക് ഒരാണും ഒരു പെൺകു പെണ്ണ്
ഇവിടെ മൂത്താള് പത്തില് രണ്ടാമത്ത് ഒമ്പതിലേക്ക് ഇളയാള് മൂന്നാം ക്ലാസ്സില്.
ഒക്കെ വാങ്ങിയോ?
വാ സ്കൂളിലേക്കുള്ളത് വാങ്ങിയോന്ന് ച്ച്കഴിഞ്ഞാ മ്മളക്കെ വാങ്ങി കൂട്ടി ഇനി സ്കൂള് തൊറന്ന് കഴിയുമ്പോ സ്കൂളിന്ന് കൊറേ കിട്ടാനുണ്ട് പുസ്തകത്തിനൊക്കെ കൊടുത്തിട്ട് പുസ്തകം എല്ലാം കിട്ടീട്ടില്ല.
ആഹ് പുസ്തകം യൂണിഫോമൊക്കെ വേണ്ടേ?
യൂണിഫോമ് ക്കാണെന്നും മേടിക്കാനുള്ള യൂണഫോം എല്ലാം കൂടി മേടിച്ച് കൂട്ടല് നടക്കൂല.
ആഹ് ആഹ്
യൂണിഫോമ് മേടിക്കാനായിട്ടേ യൂണിഫോം ഇണ്ട്.
ആഹ്
അപ്പഅത് കാരണം യൂണിഫോം അതങ്ങും
ആഹ് ഞങ്ങക്ക് എല്ലും ഞങ്ങക്ക് എല്ലും വാങ്ങണം ഇപ്പൊ തൊടങ്ങണല്ലോ
ആഹ് തൊടക്ക
ഈ കൊടുത്തിട്ടുണ്ട് ആഹ് ടെക്സ്റ്റ് ബുക്ക് കിട്ടി ഇനിയിപ്പോ യൂണിഫോം ഓര് പറയാന്നന്ന് പറഞ്ഞ സ്റ്റി ച്ച്ട് ആയതോണ്ട് പിന്നെ വല്യയ കൊഴപ്പല്ല ഷെയ്പ്പ് ആക്കാനൊക്കെ അല്ലേ ഇണ്ടാവൊള്ളൂ
ആഹ് ആഹ് ഈ ബുക്കൊക്കെ പൊതിയലൊക്കെ കഴിഞ്ഞപ്പ
ഇല്ല വ് ബുക്കിന്റെ കാര്യം ഓര് പറയുന്നേള്ളൂ നോട്ട് ബുക്കുകളൊ ഇനിയിപ്പോ ടീച്ചർമാര് പറയും ഇത്ര വാങ്ങണന്നൊക്കെ
ആഹ് അപ്പല്ലാണ്ട് കിട്ടിയിട്ടില്ലലേ
ഇല്ല്യ ഇല്ല അല്ലാണ്ട് കിട്ടിയില്ല ഈ ബാഗും കൊടയും അങ്ങനത്തെ സാനങ്ങളൊക്കെ കിട്ടി.
ആഹ് അതൊക്കെ മേ
പെറ്ന്നാൾ കഴിച്ചപ്പോ അതൊക്കെ കിട്ടി മറ്റേ ബോക്സ് പെൻസിൽ കേല് അങ്ങനെ എല്ലാ സാനം കിട്ട ഇനി ബുക്കുകളാണ് വാങ്ങാള്ളത് പിന്നെ ഇനി പ ത്രവും കപ്പും വാങ്ങാണ്ട് പാത്രം അവിടുന്ന് ചോറ് കൊടുക്കും അപ്പ അതിനൊരു പാത്രവും പിന്നെ ഒരു കപ്പ് പാലിന് വേണ്ടിട്ടും
ആഹ് പാലുണ്ടല്ലോ പ്പലേ ചെറിയ കൊച്ചുങ്ങക്ക് പാലുണ്ടും ആഹ് അതെ
ആഹ് പാല് പിന്നെ കപ്പ് ഓരോ മോളെ പേര്ഴുതിച്ചിട്ട് കൊണ്ടപോണംന്ന് പറഞ്ഞു കാരണം കുറെേ കുട്വാളാ ളളത ല്ലേ
കൊറെ കുട്ടികളുള്ളരണം പോ ആഹ് ആഹ് ആഹ്
പിന്നെ ഓട്ടോറിക്ഷ ഏൽപ്പിക്കണം അവിടന്ന്ടേക്ക് എത്തണല്ലോ
ആഹ് ഓട്ടോറിക്ഷയ്ക്ക് വിവിടുന്നല്ലാണ്ട് സ്കൂൾ ബസ്സ്ല്ലേ
സ്കൂൾ ബസില്ല ഓട്ടൊറിക്ഷയ ഓട്ടോറിക്ഷ മക്കളാ ഓട്ടോറിക്ഷന്നെ
ആഹ് ആവോ മനസ്സിലായി അല്ല സ്കൂൾ ബസ്പ്പ നിങ്ങളടെ വഴിലേക്ക് വരൂലായിരിക്കും ല്ലേ അല്ലേ സ്കൂളിൽും ബസ് ഉണ്ടാവൊലോ
ബസ് ഇല്ല എല്ലൊ ഓട്ടോറിക്ഷ ന്നെയാ എല്ല ഓട്ടോറിക്ഷ ഓരോ വഴിക്ക് ഓരോ ഓട്ടോ റിക്ഷിയാ ഞങ്ങളെ നാട്ടിലേക്ക് ഒരോ ഓട്ടോ റിക്ഷിയാ
അതെ ആഹ്
ആ ഭാഗത്തുള്ള മക്കളൊക്കെ അതില് കേറും
കേറും ആഹ് അപ്പ അതിക കാശുമാവില്ല ഓട്ടാറിക്ഷകാവുബൊ
ആഹ് കാശാവും പിന്നെ നമ്മക്ക് കൊണ്ടാക്കാനുള്ളരു ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോ പിന്നെ ചെറിയ മോനും ആയതൊണ്ടേ അല്ലെങ്കി പിന്നെ എന്തെക്കും കൊ ണ്ടാക്കുകൊക്കെ ചെയ്യായിരുന്നു ഇതിപ്പോ കയ്യൂല പിന്നെ ഏട്ടൻ പോണതും ആ ഒരു സമയത്ത് ത്താണ് പക്ഷെ ഒരു ചെല ദിവസം കൊണ്ടാക്കാൻ പറ്റിയില്ലെങ്കല്ലേ
അല്ല നടക്കൂലോന്ന മഴേൽ ഇനി വര്നെ മഴ
അതാണ് മഴയാവാനായി അതൊണ്ട് കഴിയുല മോനീം കൊണ്ടൊന്ന് ഏട്ടു പോവാൻ കഴയുല അല്ലേ പിന്നെ വീട്ടില് ആരേലു വേണം വീട്ടിലും ആ വീട്ടില് എല്ലാരും പണിക് പോകും അപ്പ പിന്നെ ആഹ് ഇല്ല അച്ഛ്ന്റെ അടുത്ത് നിക്കൂല്ല അഛനൊക്കെ പ്രായയതാ
അതാ ഇവിടെ അങ്കൻവാടിൽ പരിപാടിയൊന്നുംണ്ടായില്ലേ
ഓ അംഗനവാടിയില് ഡാൻസുകൾ കൊറെ കഴിഞ്ഞുപ്പോ ഈ അടുത്തിപ്പോ ആഹ് കൊറെ ഡാൻസ് മൂന്നാല് ഡാൻസ് കഴിഞ്ഞു അമ്പല പരിപാടി ഇട്ട് കഴിഞ്ഞു സ്കൂളുകളിൽ കഴിഞ്ഞു ടീച്ചർ കു ട്ടിളെ അമ്മമാരെന്നെ പഠിപ്പിച്ച് കൊടുക്കും എന്നിട്ട്മ്മൾ ഡ്രസ്സ് വാടകയ്ക്ക് കൊടുത്തിട്ട് കളിപ്പിക്കും ആഹ് എന്നിട്ട് ട്രോഫിയും സർട്ടിഫിക്കറ്റ് പെട്ടികളൊക്കെ കിട്ടിക്ക്ണ് പിന്നെ എല്ലായിടത്ത്ന്നും ക്രയോൺ ഓരോ പെട്ടിയിട്ടു അതൊരു പകാരാണ് കളറി പുസ്തകം കൊറെ വാങ്ങി വെച്ചിണ്ട് അപ്പൊ അതില് കളർ ചെയ്ത് ഇങ്ങനെ പഠിക്കും
ആഹ് ഉവ്വ് ഉവ്വ വ്വ ഇപ്പ കളറിങ്ങിന്റെ പ്ര സമയണള്ളോ
ആഹ് പഠിച്ചു വരിയാണല്ലോ പിന്നെ സ്ലൈറ്റ് ഒക്കെ വാങ്ങാൻ പറഞ്ഞിണ്ട്
ആഹ് സ്കൂളില് പിന്നെ സ്ലേറ്റും വേണോല്ലോ
ആഹ് സ്ലേറ്റും സ്ലേറ്റ് പെൻസിലൽ സ്ലേറ്റ ഒക്കെ കിട്ടിയിരുന്നു ഒക്കെ കോള ഇതാക്കി നശിപ്പിച്ചാനും കളിച്ച് കളിച്ച് വെള്ളം പാർന്ന് പൊതിർത്തി അതൊരു വയ്ക്കക്കി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പുള്ളേർക്ക് നോക്കുമ്പോ ഒരു രസം
ആഹ് പിള്ളേർക്കൊരു സന്തോഷണത് കളിക്കുക വെച്ചാല് കളിയിൽന്നെയ ആയിപ്പോ
ആഹ്തന്നെ കളിയില് തന്നെ ആവുമ്പോ കളിയില് തന്നെ ആയി പോവും ഉം പുറത്തിരുന്ന് മോളുടെ പണിയൊക്കെ വേൻ തീരുമോ
ആഹ് കൊഴപ്പല്ല ഞാാനെങ്ങനെയെങ്കിലുംക്കെ മെല്ലെ മെല്ലെ ചെയ്യും പിന്നെ മക്കളും ഞാനും അല്ലേ ഉള്ളൂ ഏട്ടൻ പിന്നെപ്പ രാത്രിയാവുല്ലേ വരാൻ
ആഹ് അപ്പൊ അതൊണ്ട് കൊഴപ്പോല്ല
അതുകൊണ്ട് കൊഴപ്പല്ല വീട്ടിലാണെങ്കിൽ പിന്നെ അമ്മ വെച്ച് വെക്കൂം അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പല്ല ന്റെ വീട്ടിൽ വരുമ്പം പിന്നെ കൊറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും ആഹ് അമ്മ നോക്കിക്കോളും അമ്മയ്ക്ക് പണിയില്ലാത് ത്ത ദിവസം അമ്മ നോക്കും അല്ലെങ്കിൽ അമ്മ വൈകുന്നേരം നേരത്തെ വരും
വരും ആഹ് അപ്പൊ കൊഴപ്പൊല്ല ഉം ഇന്തോന്ന് ഉപ്പേരിക്കപ്പ്ന്ന്
പയറ് വെച്ചു
പയറ് ഉപയരിവെച്ചുപിന്നെ വേ അത് രണ്ടും മതി വേറെന്നും വറ്ക്കാനൊന്നും വേണ്ടേ
ഇനി എന്തേലും വയ്ക്കണം ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ആക്കണംപിന്നെ തൈര് വാങ്ങിയില്ല തൈര് വാങ്ങണം തൈര്ണ്ടെങ്കി പിന്നെ മക്കക്ക് അത് സന്തോഷാ-
ആഹ് അപ്പൊ അത് മതി ഡെയിലി അത് നീക്ക്അത് നിർബന്ധാണൊ
ആഹ് തൈര് നിർബന്ധ ഇവിടെ മക്കൾക്ക് നിർബന്ധം ഉള്ള ഒരു കാര്യ
ആഹ് ഒന്നൂല്ലെങ്കിലും തൈരും കൂടുത്തി കഴിച്ചോളോ
ഓഹ് തൈര് കൂട്ടികഴിക്കും
ആഹ് അത് നന്നായി നമുക്ക് ടെൻഷനടിക്കാനില്ലപ്പ അയ്ല് ആഹ് ആഹ് തൈര് പിന്നെ ഒരു പാക്കറ്റ് മേടിച്ചാതില്ല ടെൻഷൻ ടിക്കാനില്ല ആഹ് - ആഹ് ഒരു പാക്കറ്റ് മേടിച്ചാ മതി രണ്ടാളും കട്ടിക്കോളോ
രണ്ടാളും കൂട്ടിക്കോളും തൈര് വല്യ ഇഷ്ട തൈരില് ഉള്ളിയൊക്കെ മുറി ച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് ഉപ്പിട്ടിട്ട് കൊടുത്താലും ഓരു കഴിച്ചോളൂം
കഴിച്ചോളാം ആഹ് വോ-
തൈര് വേണം ഒരുപാട് തൈര് വാർന്ന് കൊഴച്ച് കഴിക്കും മോക്ക് അങ്ങനെയ ഇഷ്ടം
സവാളയൊക്കെ ഇട്ടിട്ട്ടോ
ആഹ് സവാളയും മല്ലിച്ചപ്പൊ ഒക്കെ ഇടുമ്പോ ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ
വേറെ ടേസ്റ്റ് ഉണ്ട്
അപ്പ അങ്ങനെയാക്കി കൊടുക്കോ
ആഹ് പിന്നെ ഓഹ് അമ്മയൊക്കെ ചോറ് കൊണ്ട് പോകണ -
ആഹ് അമ്മയും ആഹ് എല്ലാരും ചോറും കൊണ്ടോവും അതുകൊണ്ട് രാവിലെ ആക്കല്ണ്ട്
ആഹ് എല്ലാം രാവിലെ തന്നെ റെഡി ആവണല്ലേ അതാരണം ആഹ്
ക്കെല്ലാം തട്ടിക്കൂട്ട് പരിപാടിക്കെ ഉള്ളൂ ഏല്ലാം
ഉവ്വ് ഉവ്വ അവരെന്തോന്ന കൊണ്ട് പോണേ അപ്പൊ തോരനും കൊണ്ടോവ്വോ തോരനുംകറി കൊണ്ടോവോ
ആഹ് ഒക്ക കൊണ്ടോ പിന്നെ ക്യാന്റീൻ ഉണ്ട് ക്യിന്റീൻന്ന് വേണേങ്കില് വെക്കാത്ത ദിവസം വാങ്ങാം
ആഹ് അങ്ങനെ മേടിക്കാ ആഹ്. അ പ്പൊ ഇവട്ന്ന് ആ ക്യാന്റീൻന്ന് മെടിക്കലില്ലായിരിക്കും അല്ലെ ഇവട്ന്ന് കൊണ്ടോക്കാണോ പതിവ്
തലും കൊണ്ടോവന്ന്യാ. ക്യാൻ്റീൻന്ന് ആവുമ്പം ഇമ്പക്കതൊര് ടേസ്റ്റ് കിട്ടൂലല്ലോ
ടേസ്റ്റ് കിട്ടൂല്ല ഡെയിലി ആവുമ്പോ ഒരു മെനയുണ്ടാവൂല്ല ഒരു വല്ലപോഴും ഒര് രാശ്യം കഴിക്കാന്നല്ലാണ്ടേ
ഇപ്പൊ സ്വന്തായിട്ട് വാങ്ങല്ല സ്വന്തായിട്ട് ഉണ്ടാക്കി കൊണ്ടോവാണല്ലോ
അതെല്ലേ
അന്നപ്പോ വീട്ടില് രാവിലെ പണി എയ്ന്നേനുണ്ടരു സുഖാണ്.
അ അവെ എപ്പഴാ എണിക്കലൊക്കെ രാവിൽ
ആഹ് ഒര് അഞ്ചര ഒക്കെ ആവുമ്പോത്തേക്ക് ണീക്കു. ആഹ് അഞ്ചരൊക്കെ ആകുമ്പഴ്ത്തേക് എണീക്കും അപ്പഴ്ത്തേക്ക് വേൻ പണി ഒക്കെ കഴിയും. പിന്നെ കൊറച് ആളല്ലേ ള്ളു.
ആഹ് അമ്മ ആക്കി തരുവോ
അമ്മ എന്താക്കിതരോ ന്ന്
അമ്മയൊക്കെ അമ്മയാണൊ എല്ലാം ചെയ്യ്ണാള് ചെ പാചകൊക്കെ? ആഹ് അപ്പൊ കൊച്ച്എണിചിണ്ടാവോ? ആഹ്. അപ്പൊ കൊച്ച് ശല്യവുണ്ടാവോ രാവിൽ തന്നെ.
ആഹ് അതൊക്കെ ഉണ്ടാവും. ചെലപ്പോ എടുത്തൊണ്ട് ചെയ്യും അല്ലെങ്കില് ഓന് ഒറങ്ങുമ്പ ചെയ്യും
അതെല്ലേ
ഇപ്പ രാവിലെ ഉറങ്ങിക്കോളും ചില ദിവസം ഒരു ചീച്ചിലൊക്കെ ആണെങ്കിൽ വേഗണീക്കും
ആഹ് അതാണ് പാട് എന്തേലും കാണിച്ചൊന്ന് ഉറങ്ങി കിട്ടിയാൽ നമുക്കൊന്നും എന്തേലും ചെയ്യാൻ പറ്റൊള്ളൂലാ
ആഹ് അതാണെ. പിടിച്ച് എങ്ങനെങ്കിലൊന്ന് ഒറക്കാൻ നോക്കു ഒരു വഴിയില്ലെങ്കില്
ആഹ് ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ
അപ്പിനിയിപ്പോ അങ്ങനവാടി എത്തിക്കിട്ടിയ ഒരു സമാധാനായിനു. രാവിലെ ആക്കിയാ പിന്നെ മോനാവാനായിട്ടില്ലേ മോന് ഒന്നര കഴിഞ്ഞിട്ടേ ള്ളൂ.
അതെല്ലേ. എന്നാ ഓക്കേന്ന് ഞാൻ പിന്നെ വിളിക്കാം